ഹലോ
ആഹ് എന്തൊക്കേ വർത്താനം
ഹലോ കേൾക്കിണില്ലേ
കേൾക്ക്ണ്‌ണ്ടല്ലോ അങ്ങട് കേക്കണി ല്ലേ
ആഹ് സൗണ്ട് കൊറവാണലോ
ആണോ
ആഹ്
ഹലോ
ആഹ് ഹലോ നല്ല കൊറവുണ്ട്ട്ടാ ഏഹ് നല്ല വർത്താനം
ചായാ ക്കുടിച്ചാ
ചായുടി കയിഞ്ഞു
എന്തായിരുന്നു ന്ന് ചായക് കടിയൊക്കെ
ചായക്ക് കടി ഇന്ന് ദോശ ഇന്നൽത്തെ കൊറച്ച് ബിരിയാണീ കണ്ടായിരുന്നു അന്റെ ഏഹ്
ഇന്നലെ വിരിയാണിയായിരുന്നാ?
ഇന്നലെ ബിരിയാണിയായിരുന്നോ?
ആഹ്
പിന്നെ ഇപ്പ തൊടക്കോ തൊടക്കാണ് കുട്ടികളൊക്കെ സ്കൂളിക്കോയി.
ആഹ് കുട്ടികള് പിന്നെ എണിക്കും മോനെ സ്കൂള് പോയി തൊടക്കലൊന്നും ഒരുങ്ങിയിട്ടില്ല, പിന്നെ അതിന്റെ താഴെ ഒരാളിണ്ട്, നാലു മാസായവന്. കെടത്തി കെടക്കായിരുന്നു അപ്പോ പിന്നെ ഉച്ചക്കെന്താ ഫുഡ്?
ഉച്ചക്കത്തെ കാര്യങ്ങളും ഒക്കെ ഏഹ്
ഇന്നലെ ബിരിയാണിയായിരുന്നു ഇനി ഇന്ന് ഉച്ചക്ക് എന്താ ഫുഡ്
ഇന്ന് തീരുമാനിച്ചിട്ടില്ല.
ആഹ്
ആഹ് മുപ്പര് വെരുന്ന ദിവസാണ് അപ്പോ ഇനി
എവിടുന്ന ഏഹ്
ഓല് പള്ളിയിലാണ്, ഓല് വന്നിട്ടു വണെന്ന് പറ
അയ്ശരി, പിന്നെ വേറെന്തൊക്കെ?
വേറെന്താ?
വീട്ടിലൊക്കെ പോവാറില്ലേ?
മ് വീട്ടില് ഇപ്പ കഴിഞ്ഞ ആഴ്ച ആഹ് അത്ര അടുത്തൊന്നല്ല.
ആഹ്
പോവാനുണ്ട്, കൊറച്ചൊക്കെ ദൂരണ്ട്. കഴിഞ്ഞാഴ്ച പോയിപ്പോ വന്നതാ.
എത്രളാ?
മക്കളോ നാലാണ്.
ആഹ്
പിന്നെ സ്കൂള് പോയി.
ആഹ് രാവിലെ സ്കൂൾ പോണ തിരക്കാണല്ലോല്ലേ അല്ലെ? ഇവിടെ അതന്നെ ഭയങ്കര തെരക് ഇക്ക അന്ന് സ്കൂൾ ബസ്സൊന്നും കിട്ടായിട്ടൊക്കെ സ്കൂൾ കൊണ്ടോയി ആക്കൊക്കെ ചെയ്ത്ക്ക.
അതെ ആഹ്
ഉം ഭയങ്കര വാശിയാ, എണ്ച്ച് എണീച്ചാ പിന്നെ കുളിക്കാൻ വരണങ്കിലൊക്കെ ഭയങ്കര അങ്ങനെയൊക്കെ ഇന്ന് ബസ് ആഹ് പോകാ മടിയില്ല അവനിക്കൊരു ഇത് കുളിക്കാനും കുള് പോകന് വരാൻ മടിയല്ല അവൻ്റെ ഒരു കുറച്ച് കയ്യട്ടെ അഞ്ച് മിനിറ്റ് കയ്യട്ടെ പത്ത് മിനിറ്റ് അങ്ങനെ ഒരു പറച്ചിലാ അങ്ങനെ ഇന്ന് ഇപ്പോ സ്കൂൾ ബസ് എത്തില്ല, സ്കൂൾ കൊണ്ടോയാക്കി വന്ന്
ഏഹ്
സ്കൂൾ ബസ് കിട്ടാത്തോണ്ട് ഇപ്പ സ്കൂൾ കൊണ്ടേക്കി വന്നു ഓന്റെപ്പയി, മ്
ആഹ് ആഹ് സ്കൂളിന്റെ അടുത്തന്നല്ലേ
ആഹ് അടുത്തന്നെയ
ആഹ്
പിന്നെ
എന്താ അവിടെ കടിയൊക്കെ ചായക്കെന്താ?
ഇവിടെ കടി അപ്പ ഇണ്ടാക്കി ചിക്കൻ കറി ഇണ്ടായിരുന്നു.
ആഹ്
ആഹ് ഉച്ചക്കും അങ്ങനെയൊക്കെ തന്നെ ചോറും
ഏഹ്
ഉച്ചക്കും അങ്ങനെയൊക്കെ തന്നെ ചോറും ചിക്കൻ കറിയും ഒക്കെ ഇങ്ങനെണ്ട് സ്കൂളൊക്കെ അടച്ചിട്ട് യാത്രയൊക്കെ ടൂറൊക്കെ പോയിരുന്നോ സ്കൂളൊക്കെ അടച്ചിട്ട് ടൂറൊക്കെ പോയിരുന്ന ചോദിക്ക
എങ്ങനെ സ്കൂ ടൂ ആഹ് പോയിരന്ന്‌
ആഹ് ടൂർ അടുത്തൊക്കെ പോവാൻ സ്ഥലങ്ങളുണ്ടോ? ടൂറിസ്റ്റ് സ്ഥലങ്ങള് അങ്ങനെയൊക്കെ.
അടുത്തൊക്കെ എർന്ന ആഹ് ഇണ്ട് ഇവിടെക്കെണ്ട് കൊടികുത്തിമല ഒക്കെകണ്ട്
ആഹ് ആഹ് ആഹ് ഞങ്ങളു അങ്ങോട്ടൊക്കെ വരാറുണ്ട്. കൊടുമുത്തി മല മക്കളും
പിന്നെ
പേരിന്
എൻ ആഹ് കടി ഇപ്പൊ എന്തായാലും ചിക്കൻ കറി ഉണ്ടാക്കിന്നല്ലേ
ആഹ് അതെ കറി ചിക്കൻ കറിണ്ടാക്കി അപ്പം ചുട്ടു ചായ കുടി കഴിഞ്ഞോ
ഉം
പണികളുമൊക്കെ ഇങ്ങനെ ഇരിങ്ങ അപ്പൊ ചെറിയ ആള് നാല് മാസ ആയിട്ടുള്ളി അവനിപ്പ എനിച്ച് ക്കാ അവന് പാല് കൊടുക്കലും ഇതൊക്കെയായിയിരുന്നു ഇഞ് അവനെ കുളിപ്പിക്കണം അവനെ
കടത്തി കറക്കതൊക്കെ കഴിഞ്ഞിട്ടാണ് വേറെ ആരുല്ല പേരില്
ആഹ് ഉമ്മണ്ട് പിന്നെ ഞങ്ങൾ തന്നെ രണ്ട് മക്കളും
ആഹ് ഇ പോവലില്ലേ വീട്ടക്ക് പോലില്ലേ
ആഹ് വീട്ടക്ക് പോയിരുന്നു വീട്ടക്ക് ഞാൻ പ്രസവിച്ചിറക്കായിരുന്നു ഇപ്പൊ അവിടുന്ന് വന്നിട്ട്പ്പൊ ഒരു മാസയി വീട്ടിലായിരുന്നു പ്രസ ഇപ്പ അവിടന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു മാസായി ആഹ്
പിന്നപ്പ സ്കൂളൊക്കെ ആകുമ്പോ പിന്നെ പോവാനും
ആഹ് സ്കൂളൊക്കെ ഇപ്പോ പോകാനും പറ്റൂല ഒത്തിരി ദൂരാണ് നാലഞ്ച് മണി ക്കൂർ വേണം അപ്പൊ അങ്ങനൊന്നും എപ്പോളോന്നും പോകൂല രണ്ട് മാസം മൂന്ന് മാസക്കെ കൂടുമ്പോഴൊക്കെ ഇങ്ങനെ പോകുന്നല്ലാതെ
പോം ഉം ഉം ഇപ്പൊ അടുത്ത മാസക്കായിട്ട് ഓണം നബിദിനോം
അതെ അതെ ഓണം ഓണം നബിദിന കൂടെ ഒക്കെ ആകുമ്പോ അപ്പൊ തീരെ പോകാനും പറ്റൂല്ല നബിദി ത്തിനൊക്കെ കൊച്ച് മദ്രാസൊക്കെ വല്ലപ്പോൾ അതെ അതെ പിന്നെ ഓണ ത്തിനും ഈ പ്രാവശ്യം പോണത്തിനും പോക്കെ ഉണ്ടാവല്ലോ ഇവിടെ കല്ല്യാണം പരിപാടി ഉണ്ട് മൂത്തച്ഛൻ്റെ വീട്ടില് അപ്പം അതിനും പറ്റൂലഞ്പ്പോ ക്രിസ്മസ് പൂട്ടിനൊക്കെ ഒള്ളൂ ഇഞ്ണ്ടാവ
അടക്കുള്ളൂ അല്ലേ ഉം
പിന്നെ വേറെ എന്തൊക്കെ പറയണ
വേറെന്താ
വേറെന്തെങ്കിലും ബിസിനസ്സ് ചെയ്യണണ്ടോ
ഏ ബിസ്നസെള് ഒക്കെ ആദ്യഒക്കെ ചെയ്തിരുന്നു ഇപ്പൊ ഒന്നിനുംല്ല
ഉം ഞാനും ആദ്യൊക്കെ ഒരുപാട് ബിസ്സിനസൊക്ക ചെയ്ത് കൊറേ കാശ് പോയി കൊറേ കിട്ടി അങ്ങനെയൊക്കെപാടെ
കൊറേ പോകും കൊറ ഇടും കൊറേ കളി അതാങട്ട് മടു
അതാ അതന്നെ അതിപ്പ ഈ ഓരോ പ്രശ്നമായിട്ട ആഹ് തൊക്കെ മടുത്തു അപ്പൊ എങ്ങനൊണ്ടങ്കിലൊന്നും ഇല്ല ഇപ്പൊ
അതന്നെ നമുക്ക് ആഹ് ഇൻവെ വെസ്റ്റ് ചെയ്യാതെ എന്തെങ്കിലും ഉണ്ടെങ്കില് അത്ര അ നക്ക അല്ലാതൊന്നും ഇത് ല്ലല്ലോ ഉം കുട്ടി ഒച്ചണ്ടാക്കണുണ്ട്ല്ലേ ആഹ് കുട്ടിയൊണന്നിക്ക്വ
ഓൻ കെടന്നു കളിക്കാണേ
ആഹ് ശരി ഉം
കഞ്ഞി കുടിപ്പിക്കണം ഒർക്കണം ഇപ്പോ എണീച്ചോള്ളൂ ഇഞ്ഞി ഉറങ്ങാണെങ്കി പകല് ഒറക്കം കൊറവാ രാത്രിയിലാണ് ഒറക്കം
ആഹ് അപ്പൊ പിന്നെ പകല് ഒറക്കം കൊറവ അത് കൊഴപ്പില്ല പിന്നെ രാത്രി പകല് രാത്രി നമ്മക്ക് ഒറങ്ങാൻ പറ്റുവല്ലോ
അതെ അതെ പകല് കുറവാ പകലോന് ഇങ്ങനെ ഒ റങ്ങും പാലൊടിച്ചിങ്ങനെ കെടക്കാണെങ്കി അവനങ്ങനെ ഒറങ്ങും അല്ലാതെ തൊട്ടീലൊക്കെ കെടത്തിയാലൊന്നും അങ്ങനൊന്നും ഉറങ്ങൂല
ഒറങ്ങൂല
പിന്നെ എന്തൊക്കെ പെരയില് ആരൊക്കെണ്ട് നീ
പെരയില് എല്ലാരും ഉണ്ട് ആഹ് പിന്നെ കോളണക്ക് വരുന്നില്ലേ
ഏഹ്
കോള് വരുന്നുണ്ട് അനക്കില്ലേ വേറെ
ആഹ് ആഹ് പിന്നെ വേറെന്തൊക്കെ വേറെന്താ പറയണ്
ഏഹ്
വേറെന്താ പറയണ്ന്ന് അറിയ
വേറെന്താ അങ്ങനെ പോണുണ്ട് എന്ന്ട്ട് ഓന് പി ജിക്ക് പഠിക്കണ്
ആഹ്
പി ജി ഇവ്ട് കൊറച്ച്ദൂരേണ് പിന്നെ പിന്നെ മോളും ഫിസിയോതെറാപ്പിക്ക് പഠിക്ക്വാണ്
ഉം അപ്പ എല്ലാരും ഉയർന്ന പദവിയിലെത്തട്ടെ
ഇൻഷാ അളളാ ഉം ഉം പിന്നെ കുട്ടികളൊക്കെ പഠിക്കലും ഒരു പള്ളിയിലാണ്
ആഹ് ശരി ആഹ് അതാണ് ഇന്ന് വരുന്നുണ്ട് പറഞ്ഞത് വ്യാഴാഴ്
ആഹ് അതാ പറഞ്ഞേന്ന് വര്ന്ന്ണ്ട് വരുമ്പോളെന്തെങ്കിലും കൊണ്ട്വരുംപ്പോ പിന്നെ കാത്തുന്നോണ്ട് പ്പൊ ബാക്കിയുള്ള പണികളൊക്കെ ഇങ്ങനെ എടുത്താ പിന്നെ കൂട്ടാൻ വെക്കാനുള്ളത് പിന്നെ കൊടുന്നിട്ടുണ്ടാക്കുള്ളൂ അപ്പൊ അതർ സുട്ടത്തും ഇപ്പോ ഇങ്ങ
പിന്നെപ്പ വേറെന്താ
പിന്നെ നിനക്ക് പ്രസവം ങാ ദൂരെയാ
മലമ്പുഴ മൂന്നാറ് അങ്ങനെയന്നും ഉസ്താദ്മാര് ടാവുമ്പോ ഏകദേശം കുറവായിക്കാരം
ഏയ് അങ്ങനത്തെ പ്രശ്നംന്നുമില്ല ങ്ങള് ഒഴിവുണ്ടാകുമ്പളൊക്കെ പോകൊക്കെ ചെയ്യും
ക്ക് അങ്ങനെയൊന്നൂല്ല ഞങ്ങള് അങ്ങനൊന്നും പോണ ഒരുഇതല്ല ഞങ്ങള് എന്റെ ആങ്ങളാരൊക്കെ എങ്ങനെ പോണല്ലോ ഓലൊക്കെ കൂടെ അങ്ങനെ പോകും മറ്റേ ഇക്കാക്ക് അങ്ങനെ ദൂരെ യാത്ര യാത്ര ചെയ്യുക അങ്ങനെയുണ്ട് നന്ന അത്ര ഇഷ്ടൊള്ളാളല്ല
ഇഷ്ടല്ല ആഹ് ഞങ്ങള് ഇനീപ്പോ മൂപ്പര് ഇല്ലെങ്കിലും അപ്പ ഫാമിലി ആയിട്ട് പോവുകയോ വീട്ടിന്നാവോ ഞാൻ അങ്ങനെക്കെ പോകുമ്പളക്കെ പറഞ്ഞയ്ക്കും ഇവർക്ക് ഒഴുവില്ലെങ്കില്
രാവിലത്തെ പണികളൊക്കെ ഒതുങ്ങിയോ കഴുകലും തൊടക്കലും ഇപ്പൊ തൊടക്കാണ് പറഞ്ഞൂലേ
ഉം തൊടച്ചോണ്ടിരിക്കണു ഇല്ല ഇനി പാത്രങ്ങളും കൊറച്ച് കഴുകി വെക്കാനുണ്ട് അത് കഴിഞ്ഞാല്
സ്കൂൾ പോയാ വെറെ ആളുണ്ടോ ഉമ്മ ആരെങ്കിലും
ഇല്ലേ ഞാൻ ഒറ്റക്കന്നെ ഉള്ളു
ആരൂല്ല ഇം
പിന്നെ വേറെന്താ
വേറെന്താ ഉം കുട്ടികള് വരുന്നത് വരെയുള്ള പണികളെ അത് കഴിയുമ്പ ത്തിന് മക്കള് സ്കൂള്ട്ട് വരാനാവും
വരാനാവമ്പുക്കിനന്നെ പണികളും കുളി ഒക്കെ കഴിഞ്ഞു ഇതാവുമ്പൊ‌ക്കിന് അവര് വ രാനാവും അതെ
ഉം ഇപ്പ നമ്മുക്കുള്ള പരിപാടികൾപ്പന്നല്ലല്ലേ ആഹ് അതന്നെ പരിപാടി ഉം നേരം വെളുത്താ വൈകുന്നേരം വരെ ഞമ്മക്ക് തോര് കൊ എന്താ പറയാ കൂലില്ലാത്ത ജോലിണ്ട്
അതെ അതെ
ഉം
എന്ന നമുക്കൊരു പണിയില്ലേനും അതെ അതെ ഒരു പണി ഇല്ലാതെ ഇരി ‌ക്കില്ലേന്നാ പറയാ അവക്കെന്താ അവിടെ പണീന്നൊക്കെ പറയണ സംഭവങ്ങളൊക്കല്ലെ
നമ്മളൊന്നും ഇല്ലെങ്കിലെ ഈ പണീടെ അത്ര പണി ആർക്കും ഉണ്ടാവൂല്ല
ഇത് അവർക്ക് ഒന്ന് ഒര് മിൻ ഒരു നിമി ഷം കൊണ്ട് ഇത്‌ ചെയ്യാനും കഴിയൂല്ല അവർക്കൊന്നൊരു പിന്നവരി ക്കവരെ പണികളന്നെ ഇണ്ടാവും ഒരുപാട് ഇപ്പം നമ്മടെ പണികളൊന്നും നമ്മള് പെരെടെ ഉള്ളിലല്ലെ അപ്പതാ നിസ്സാരായിട്ട് കാൺണെ
ആഹ് അത് അപ്പാരോടും കണക്ക് പറയേണ്ടല്ലോ എന്നാ പറയും അവനവന്റെ സൗകര്യത്തിന് റെസ്റ്റ് ഒക്കെ എടുത്ത് സമാധാനത്തില് എടുത്താ മതി മറ്റത് അങ്ങനെ അല്ലല്ലോ കൂലി പ്പണി ആയാലും എന്ത് പണികളായാലും അതിനൊക്കെ അതിന്റെതായ റിസ്‌ക്കില്ലേന്നാ പറയാ ചെയ്യണ്ടേ ഇം ആഹ് അതാ പറയേ ബാങ്ക് കൊടു ക്കണെങ്കി പോലും പിന്നെ ബാങ്ക് കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് മനം വിട്ടിട്ട് കിടന്നൊറ ങ്ങൂലാന്ന്
അതെ അതെ ഉം
അതക്കെ പറയും എല്ലാത്തിനും അതിന്റേതായെ റിസ്‌ക്കിണ്ട് ഉം അങ്ങനേക്കെ തന്നെ പിന്നെന്താ വേറെ ഞാന് ആഹ് അന്നായിക്കോട്ടെ പിന്നെ വിളി
ശെരി ആഹ് ശെരി